ഹലോ ആ ആ കേക്ക്ണ്ട് എന്തായ്ണ്
ഉം എന്തൊക്കെണ്ട് വിശേഷം
എന്താ സുഖായിരിക്കുണു
ഉം ഉം സുഖം അങ്ങനെ പോണ് ഉം ഫുഡൊക്കഴിച്ചോ.
ഏ ഫുഡ് രാവിലത്തെ കഴിച്ചു ഇഞ്ഞി ഉച്ചത്തെ കഴിച്ചിട്ടില്ല കറി ഒക്കെ ആവുണുള്ളൂ ഞാനെ നല്ല മഴക്കാറ് കാണ് ണ്ടേ അപ്പൊ വണ്ടി അവിടെ പൊറത്ത് വെച്ചിട്ട്ണ്ട് അതൊന്ന് അയിന്റെ മോളില് എന്തെലും ഇടട്ടെച്ചിട്ടേ. അല്ലെ നനയൊള്ളു നനഞ്ഞ് കഴിഞ്ഞ ഒരു
എന്ത് വണ്ടിയാ.
സ്കൂട്ടിയാണെ
എ ഇങ്ങൾത് സ്വന്തം വണ്ടിയാ
ആ ഹസ്ബന്റിന്റെണ് ഞാനാപ്പൊ ഓടിക്കണത് അവർക്ക് വേറെ ബൈക്ക്ണ്ടേ ഇപ്പൊ ഞാൻ പഠിച്ചപ്പോ ഞാനെന്നേ ഓടിക്ക മഴ പെയ്ത് കയ്ഞാല് പെട്ടെന്ന് ഇതാവുള്ളേ കംപ്ലയിന്റ് ആവുള്ളേ സ്റ്റാട്ടാക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ കി കിക്കർ അടിക്കണ്ടിവെരും
ഇക്ക് വെയ്യേ കിക്കറ് അടിക്കാൻ
ലൈസൻസൊക്ക്ണ്ടോ ലൈസൻസൊക്കെ എടു ത്തണം അ പിന്നെ ഏ വേറെ എന്തൊക്കെ വിശേഷങ്ങള്
അവിടെ എന്താണ് വിശേഷം
എന്താ ഒക്കെ അങ്ങനെ പോണ് ആ വണ്ടി എട്ക്കും ലൈസെൻസ് ഇല്ല വണ്ടി ഓട്ടും റയാ ലൈസൻസില്ല റയാ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ